ആ ണ്ട് കേൾക്ക്‌ന്നുണ്ട്.
ആ എന്താ പണി?
പണി ഇതാ ഇന്നിപ്പ സ്കൂളില്ലാത്തതല്ലേ അപ്പ പിന്നെ പണിക്ക് കൊറവൊന്നുല്ല.
ആ
മക്കളെ പിന്നാലിലുള്ള ഓട്ടോ ഫുഡ്ണ്ടാക്കലും.
ഫുഡ്ണ്ടായി കഴിനോ?
ആ താ കഴിയ്ണു.
ആ എന്താ ചായക്കെന്തായിനു?
ചായക്കിന്ന് ഫുട്ടായിരുന്നു.
ആ ആ
പുട്ടും പുട്ടു പറ്റാത്തവൽക്ക് അപ്പം ങ്ങള് ചാ
ആ ചായ കുടിച്ചായ്ന് ഇവിടെ ദോശാനു. ആ മഴണ്ടോ അങ്ങോട്ട്?
ഇല്ലെ മഴക്കറൊക്കായിട്ടിങ്ങനെ നിക്കണണ്ട് മഴയൊന്നുല്ലെ ഇപ്രാവശ്യം മഴ കൊറവാ തോന്നണ്.
ആഹ ഇപ്രാവശ്യം നല്ല കുറവാ
അനിെ ഇ പ്ര്രാവശ്യം ഒന്നും ജില്ലക്ക്ൊന്നും റെഡ് അലർട്ടും കൂടെ കിട്ടിട്ടില്ല ഒറ്റ ദിവസം പോലും
ആഹ അതന്നെ കഴിഞ്ഞ വർഷല്ലേ ഇപ്പോൊ മഴ
പക്ഷെ എന്നിട്ടും പിന്നെ കഴിഞ്ഞ വേനലായപ്പോത്തിന് വെള്ളമൊക്കെ പറ്റ കഴിഞ്ഞിരുന്നല്ലോ അടത്തും
ആഹ അതന്നെ പിന്നെ എന്താ ഫുഡൊക്കെ ആരുടെ ആ ഉച്ചക്കിലുള്ള ഫുഡൊക്കെ ടയായോ
ഉച്ചക്കതാ ചോറായിയിണ് കറി കുക്കറില ഇട്ട് അതായിക്കണ് ഇനിയിപ്പോ കൂട്ടാനും കിട്ടിയിട്ടില്ല ഇനിയിപ്പോപ്പോഴാ കെട്ടലന്നും അല്ലീ പിന്നെ മുട്ട ഒക്കെ പൊരിച്ചിട്ടങ്ങനെ കൊണ്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം മുട്ടയും ചമ്മന്തിയ ഒക്കെ ദിവസവും ചിക്കനും മീനും തന്നെ പറ്റൂലല്ലോ അട കട്ടകപ്പുഴയില അല്ലാത മാണ്ടേ
ആ അതന്നെ ഈ ചിക്കനും മീനും മാത്രല്ല കൊറെ പച്ചക്കറികളും തിന്നണ്ടേ കുട്ട
പിതിന്നെ അതിന് അതൊക്കെ പേരിന് ഉണ്ടാവുള്ളു ണ്ടങ്കിലും ഇല്ലെങ്കിൽ ഓല് ചോറയ്ച്ചുല പച്ചക്കറി ഒന്ന് ഇപ്പത്തെ കുട്ടിയൊക്കെ വേണ്ടല്ലോ ഒക്കെ ചിക്കനും മട്ടനും തന്നെ വണ്ടത് അതും കറിയച്ചാലൊന്നും പറ്റൂല്ല ഫ്രൈ ന്നെ വേണം
ഇപ്പത്തെ കുട്ടികൾക്ക് പച്ചക്കറിന്ന് പറഞ്ഞ അന്നൂര് വീട്ടിൽ ചോറൊന്നൂല
ആ ഇല്ലേ ആ ഇന്റെ ചെറുതെ ചെറുത അത് പിന്നെ ചെറുതൊന്നും തിന്നൂില്ല അതിന് ഉണക്കമീനായാലും സാരല്ലേ പക്ഷെ പച്ചക്കറൊന്നും ആള് വെക്കൂല
ഏ ഈ പച്ചക്കറിയിലെ വൈറ്റമിനും ഒക്കെ ഉള്ളത് പച്ചക്കറി പഴങ്ങൾ പഴങ്ങളൊക്കെ കഴിക്കൂലേ
ഇഷ്ട അത് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്താലേ കഴിക്കുള്ളൂ മുസമ്പി ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചു കൊടിക്കും
ഈ ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടും നല്ല അങ്ങനെ കഴിക്കുന്നത് നല്ല നല്ല ഡോക്ടർമാരൊക്കെ പറയുന്ന ഈ ജ്യൂസ് അടിക്കുമ്പോ അതിൽ നമ്മള് മധുരം ചേർത്തിട്ട് ആഹ അതന്നെ അതന്നെ അതിനൊക്കായിട്ടന്നല്ലേ ആ ആ
അല്ല അത് കഴിക്കണ തന്നെയാണ് ആകെ കഴിക്കണതാണ് വത്തക്ക കയ്യൊന്നും കിട്ടാനൊന്നുംല്ല
എന്താ പുറത്തത്തെ ഫുഡ് അയിക്കൂലേ കൂടുതലും ഇഷ്ടപ്പെടുക കുട്ടികൾക്ക്
പെട്ടന്ന് അങ്ങനെ വാിിക്ക കൊടുത്തിട്ട് പുറത്ത പോയി കഴിച്ചി്ങ്ങനെ ശീലാവാത്തത കൊണ്ട് വലിയ പ്രശ്നംല്ല
ആഹ അല്ല പൊറത്തത്ത് നമ്മുക്ക് വീട്ടില ഉണ്ട പസിയാലോ
ആഹ്ഞ ഇപ്പ വാടണ്ടായി കൊടുക്കും ഇപ്പ നോമ്പോൊക്കല്ലേന്നെപ്പൊ കുട്ടികള ഇവിടെ നോമ്പോടുത്തിട്ട്ോക്ക് എന്തലും വില്ലെ കൊറച്ച് ചിക്കൻ കൂടെന്ന് മന്തി ഉണ്ടാക്കി
ആഹ ആഹ മന്തി പൊറ മന്തി മയോണിസ് ഉണ്ടാക്കലുണ്ടോ
മയണൈസ് ഉണ്ടാക്കും ഞാന് പിന്നെപ്പോ ഫോണിലൊക്കെ അങ്ങനെ കണ്ടിട്ടേ
ആ ഈ മയോണൈസ് കടയത്ത ഒന്നും മേടിക്കരുത് അതില് നമ്മൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ തന്നെ കൊറെ ഓയിയില് ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്ന അപ്പൊ ഈ കടൽ കടൽ ആാവുമ്പോ ഓര്ത്ര ഓയിയില് ചേർക്കുന്നുണ്ടാവും ഓയിലും അതുപോലെ പ മറ്റേ ഉപ്പും എത്ര കൊറ ഈ എന്താ കടയത്തത് ഫുള്ളും പഴയ എണ്ണ ഒക്കെ വെച്ചിട്ടേക്ക് ഉണ്ടാക്കുന്ന നമ്മൾ അറിയുന്നില്ലല്ലോ
ഞാനിപ്പോതന്നെ മാക്സിമം ഓയിൽ കുറച്ച ഇങ്ങാൊക്കെ ഉണ്ടാക്കാൻ നോക്കും പക്ഷെ എന്നാലും അതിപ്പോ എത്ര കുറച്ച് പറഞ്ഞാലും കേട ക ടന്നെയാണ് കുട്ടികൾക്ക് ഷോലക്ക് അതി ഇല്ലാതെ ചോറ പറ്റൂല
അത്തന്നെ
ഉം ഇനിയിപ്പോ ഏതായാലും അങ്ങനെയൊക്കെയാണ് കോട്ട ചാച്ചത് പിന്നെ എപ്പോഴൊന്നുമല്ല എപ്പോഴേല്ലല്ലോ അല്ലേ
ഉം ഉം
ഉം അപ്പൊ പിന്നെ അ വിചാരിച്ചട്ട് അങ്ങനെ കോട്ടയ വിചരിച്ചച്ച് അങ്ങനെ എപ്പോഴേലും ഉണ്ടാക്കുമ്പോ ഒരു കുറച്ചൊക്കെ ഉണ്ടായി കൊടുക്കും ഒലകയിൻ കായന് ചോർണക്കായം കൂടുതൽ വേണ്ടത് ആ സോസ ഒക്കെയാണ്
ഏ പിന്നെ ഇതില്ലേ ചക്കയൊക്കെല്ലേ വീട്ടില്
ആ് ഉണ്ടായി ചക്ക ഉണ്ട മന്നന്ന ഇപ്പ നോമ്പ് കേട്ടിട്ട് അവര് ചക്ക ശരിയാി നേരാക്കിയത് നോമ്പ അുകൊണ്ട് ആർക്കും വേണ്ടേല അങ്ങനെ അടുത്ത് ഫ്രിഡ്ജ് കൊണ്ടുവെച്ചു
ഈ ചക്ക പി ചക്കയും കൊണ്ട് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ അല്ലെ
ആ ഞങ്ങളവിടെ ചക്ക പൊരിക്കും്പോടെ ച ഒക്ക പൊരിക്കണതിന്റെ ചക്ക കൂട്ടാൻ വെക്കും അതൊക്കെ ഇവിടെ ഇഷ്ടാണ് പിന്നെ ഒരു ഒരു പ്രാവശ്യം പക്ഷ ചക്കതേപലെ കുറേ കിട്ടിയപ്പോ നല്ല മധരുള്ള ചക്ക അത് വെച്ചി് പായം ഉണ്ടാക്കി പക്ഷ അ എല്ലാവർക്കും അനെൻ് ടേസ്റ്റ് പറ്റിയില്ല ചക്കന്റെ ടേസ്റ്റ് ഇങ്ങനെ പായസത്തിൽ എടുത്ത് കാണിച്ചപ്പോഴേ അതൊന്നുംമല്ലാതെ പില്ല കുട്ടികക്കെ എല്ലാതിറെ ഒന്നും ടേസ്റ്റ് പറ്റൂല്ലേ
ഈ ച ചക്കയും കൊണ്ട് ആ പായസ പായസം ഉണ്ടാക്കിന്നോ
ആ പായസം ഇണ്ടാക്കിരുന്നു
ആ ചക്ക പായസം ചക്കയും കൊണ്ടാണോ അതോ ച
ചക്ക ഉണ്ട് ചക്ക ചക്കരുണ്ട ചക്കുരു നമ്മള് ജൂസ് അടിച്ചിരുന്ന ഒരു പ്രാവശ്യം
ആ ഈ ചക്കക്കുരി കൊണ്ട് പായസം ഉണ്ടാക്കി വെക്കാ നല്ല ടേസ്റ്റാ ചക്കക്കുരു നല്ല വേവിച്ചിട്ട് ഉണ്ടാക്ക അതിന്റെ കൂടെ രണ്ട് കക്യാരറ്റും കൂടെ ഇട്ടാ നല്ല ടേസ്റ്റ് ണ്ടാവും
ആഹ്ീ ഏതായും ഉണ്ടാക്കിോക്കണം ചക്കരു ഇട്ട ഞാൻ വച്ച നോക്കില്ല ചക്കുരു ജൂസടിച്ചിരുന്നു പാലൊക്കെ പറഞ്ഞു നല്ല കട്ടപ്പാലൊക്കെ പറാർന്നിട്ട് ആ ആ ശരിക്കനെ അത് രസ
ആ
പായ പായസം റച്ചൊക്കെ കുരറ്റിയ ഉണ്ടാക്കി വെക്കിയിട്ടില്ല
ആ ആ പായസം നല്ല കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിന്റെ തൊല്ിയെല്ലാം കളന്നിട്ട് പിന്നെ നമ്മള ബെല്ലവും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്
ആആ അയിന് എല്ലാതും ഇങ്ങനെ യൂട്യൂബിലും
ആ ഇപ്പൊ എല്ലാം യൂട്യൂബിൽ ഉണ്ടല്ലോ പിന്നെ യൂട്യൂബിലുണ്ട് ക്ക എങ്ങ കൊണ്ടുള്ള ബിരിയാണി ചക്ക ബിരിയാണി
ഓ
ഹ സാക്ക ബിരിയാണി മറ്റ ഇത് നമ്മള് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ബീഫൊക്കെ ഇിട്ട് നല്ല ടേസ്റ്റാന്ന് പറയിണ്ട അതൊന്നന്ന് ണ്ടാക്കി വെക്കണം
അനേ ചക്കേട്ടാണന്ന് പറഞ്ഞാ ഇവിടെ കുട്ടികക്ക ഒന്നും വേണ്ടേരില്ല
അത് ചക്കയിറ്റാന്ന് പറയാതണ്ടായി കൊടുത്താതി
ഉം ഇനിയിപ്പ എന്തേലുമൊക്കെ കാട്ടണം അപ്പ ഇനി ചക്കന്റെ അത് കഴിയാനായില്ലേ
ഈ ചക്കപ്പൊരി ഒക്കെ ണ്ടാക്കി വെച്ചാ അതിലേ
ആ അത അന് ഉണ്ടാക്കി ഒരു വലിയ കുപ്പിലൊക്കെ ആക്കി വെക്കും രണ്ടു ദിവസംേ ഉണ്ടാവുള്ളൂ സ്കൂള ഇല്ലാത്തതാണെിൽ ഒരു ദിവസം പോലും നോക്കൂല്ല വാരി കൊണ്ടോയി ന്നെപ്പ നമ്മൾ വീട്ട തന്നെ ഉണ്ടാക്കണതല്ലേ കേടന്ന ഇല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കും
ആ അതന്നെ
ഇവർക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികക്ക് ഇപ്പ ചിപ്സും ചക്കപ്പൊരി അതൊക്കെ തന്നെയല്ലേ വേണ്ടത്
ആ ഈ പ്രായത്തിലുള്ളവർക്ക് പിന്നെ ഒരു പുൊറത്തത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഇത്തപ്പെട
ആ ഇവിടെ അതിന് വല്ലാതെ സമ്മതം കൊടുക്കൂല പുൊറത്തുന്ന് അങ്ങനെ പിന്നെ വാങ്ങിിക്ക കൊടുക്കൂല
മ നല്ലതാണത് പുൊറത്തുനിന്ന് ചെില മ മക്കളൊക്കെ ചെല കു കുട്ടികള് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാതെ വീട്ടിന്ന് ഭക്ഷണം കഴിക്കൂല പിന്നെ ചെല കു കുട്ടിയേള് ഫോണ് കൊടുത്താലേ കഴിക്കുള്ളൂ ചെറിയ മക്കള കൈയിലൊക്കം
ഫോണ് വേണം എന്റെ ചെറിയ മോനും മൂന്ന് വയസ്സായിട്ടുള്ളൂ ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ് വേണം
ആഹ് അത് നല്ല ശീല അല്ലല്ലാ ഈ ഇപ്പൊ അടുത്ത് എവിടോരു കുട്ടി മരിച്ചീല്ലേ ഇങ്ങനെ ഫോ എന്താ പെട്ടെന്ന് തലവേദന വന്നിട്ട് അങ്ങനെ എന്തോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്ന് തോന്ന് എന്ന് മരിച്ചു നീ ആ റേഡിയേഷൻ ആയിറ്റ് എന്നിട്ട് നോ ക്കുമ്പം അത് ഫോൺ ഉപയോഗിച്ചിട്ട് കൂടുതലായിറ്റാന്ന് ഉം
പക്ഷെ ഇതാണ് അല്ലെങ്കിൽ സാധനം കഴിക്കുവല്ലേ മുറ്റത്ത് കൂടെ ഒന്നും കൊണ്ട നടന്നാലും കഴിക്കുവല്ലേ ഞാൻ കൊറെ അങ്ങനെക്കെ നോക്കിനോക്കുവേ അവിടെ അപ്പോഴ് തീരെ കഴിക്കൂലോ ഇത് ഫോൺ കാണുമ്പോ ഇവര് തിന്നണത് എത്രയാന്നാ എന്താന്നൊന്നും ഇവരിക്ക് അറിയില്ലോ അതിനെന്നു നുള്ളി ഇക്കല്ലേ
ആഹ് അതന്നെ കുട്ടികളല്ലേ അനങ്ങാതിരിക്കും ഫോണില് നോക്കീറ്റ് ചെറിയ മക്കളൊക്ക ഇങ്ങനെയാണ്
ആ
ഭക്ഷണം കഴിക്കും എന്നിട്ട് ബാ അന്ന് ഫോണു കൊടുത്തീല്ലെങ്കിൽ കരയും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് നോക്കാതെ ഐലൻ പിന്നെതായി പോയിറ്റ്
ആയ്ന്റെ മോൻ ചെലപ്പോ അങ്ങനെയാണ് അന്ധം വിട്ടങ്ങനെ ഇരിക്കും തെളേല് ചോറള്ളതും കൂടി ചിലപ്പോയെറങ്ങിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ ഒന്ന് പൊറത്തീങ്ങനെ വെറുതോണ്ടുന്നിട്ടാരേ എന്നിത് തിന്നോ എന്നിട്ടാണേ ചെവിടെന്ന് നീച്ചു പോകാനും പോള ആ തൊള്ളേല് ചോറുണ്ടേന്ന് ഓൻ തന്നറിയാം
ആഹ് എന്താണ് ഇപ്പത്തെ കുട്ടികളൊക്കെ
പിന്നെ ഇപ്പൊ ഞമ്മളിത് ഉപയോഗിച്ച് കാണുമ്പോ ഓലോടും തന്നെ തീരെ എടുക്കണ്ടന്ന് പറയാൻ ഞമ്മക്ക് പറ്റൂല്ല ഞമ്മക്കുപ്പോ എല്ലാതും ഈ ഫോണില്ലല്ലേ
ആ ഈ ഫോണ്കൊണ്ട് നല്ല ഉപകാരങ്ങളും ഉണ്ട് അതുപോലെ ചീത്തതും ഉണ്ട് ഫോണ്കൊണ്ട് എന്താ ഓൺലൈനായിറ്റ് കോഴ്സുകളും അതുപോലെ വർക്കും അങ്ങനെയൊക്കെ ചെയ്യാലോ
മ് എന്തേലും പഠിക്കണിണ്ടാ ഇയാള് എന്തേലും പഠിക്കണുണ്ടാച്ച്
ഞാനോ ഞാൻ ഞാൻ പ്പം ഇപ്പ പഠിക്കുന്നില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞു
ആഹ്
ഉം ഉം
ഇനി ഒന്നിനും പോണില്ലേ
ഇല്ല ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിന്നെ പി ജി ചെയ്യാൻ നോക്കാ
ആ ടീച്ചർ ആ ടീച്ചർ ആവാനാണോ
ആ ടീച്ചറാവ
ഉം അപ്പൊ ട്യൂഷനൊക്കെ എടുത്ത് എക്സ്പീരിയൻസ് ആവോല്ലോ
വർക്ക് എന്തെലും ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല
ആ അല്ല ഓൺലൈൻ ട്യൂഷൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഏ ഇംഗ്ലീഷ് ഷും അറബിയും
ആ
ഉം ആ കുട്ടികള് ഒരു ആറേഴ് കുട്ടികളുണ്ട്
അങ്ങനെ ഒരു കുട്ടി
ആഹ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറ് അങ്ങനെയാണ് എടുക്കുന്നത് എല്ലാർക്കും കൂടെ ഒരുമിച്ചെടുക്കാൻ പറ്റൂലേ റേയ്ഞ്ച് പ്രോബ്ലക്കായിട്ട് ഇങ്ങനെ കട്ടായി കട്ടായി പോവും ചെല കുട്ടികൾക്ക് റെയ്ഞ്ചൽ സ്ഥലത്ത് ചിലർക്ക് ഉണ്ടാവൂല ഇത് മറ്റേ ഒരു കുട്ടിയാണെങ്കിൽ നമ്മള് പ പറയുന്ന ടൈമില് തന്നെ നിക്കുകു ട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ ടൈമ് മാറ്റി കൊടുക്ക അങ്ങനെയൊക്കെ ചെയ്യാലോ ഒരുമിച്ച് എടുക്കല് നടക്കൂല
ആ എത്രാം ക്ലാസ്സ് വരെയുള്ള കുട്ടികളയൊക്കെയാ പഠിപ്പിക്കുക
എട്ടാം ക്ലാസ്
എട്ടാം ക്ലാസ്സ് വരെ, ആ
ഞങ്ങൾ ഇവിടെ പിന്നെ അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ സമയത്ത് ഇതേ പോലെ മോന് ഇപ്പൊ കെ ജി ക്കെ കഴിഞ്ഞപ്പോ, ഫസ്റ്റിലേക്ക് കേറിട്ടുളള് അപ്പോ ഇംഗ്ലീഷ് ഒന്ന് ലെവൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് സി ബി എസ് ഇ സ്കൂൾ അല്ലേ. അപ്പൊ അതേപോലെ പതിനഞ്ച് ദിവസത്തെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസിിനന് ഇതേോലെ ഒരു ടീച്ചറെ കിട്ടിയിട്ട് അനെ പോലെ കൊടുത്തിരുന്നു നല്ല ക്ലാസ്സായിരുന്നു അത് പിന്നെ ഒന്നിച്ചായിരുന്നു കുട്ടികൾക്ക്. രണ്ട് രണ്ട് ഷിഫ്റ്റില് ക്ലാസ് ഉണ്ടാവും, അതിൽ ഏത് ഷിഫ്റ്റാ നമ്മക്ക് വെച്ചെങ്കിൽ ചേരാം
ആ, ആ
അങ്ങനെ ഇതേപോലൊക്കെ ആയിരുന്നു, ഇഷ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടാണ്, അപ്പൊ ഞാൻ പറയാ അത്രയും സമയം ഫോൺ എന്തേലും ഉപകാരപ്പെടുവല്ലോ.
ആ, അതന്നെ
പോലെ കാർട്ടുൺ കാണലും അല്ലാതെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ടീച്ചർ ക്ലാസ്സ് എടുത്തിട്ട് ടീച്ചർ ക്ലാസ്സി പോയപ്പോ ഭയങ്കര സങ്കടം ആയിരുന്നു, ഇനി ആ ടീച്ചറെ എങ്ങനെ കാണാന്ന് പറയും.
ആ, ആ, ആ അങ്ങനെ കൊറെ കുട്ട്യേള്ണ്ട്. എന്താ ക്ലാസ്സ് ഇഷ്ടപ്പെട്ട് വര്ന്നോ രൊക്കെ.
ആ, ഇതാ തൊടങ്ങിയ സമയത്തൊക്കെ ഇങ്ങനെ വിചാരിച്ചരുന്നു, ഇതിനൊക്കെ ഇപ്പോ കുട്ടികളെ കിട്ടോ, ഇങ്ങനെ ഇരിക്കോ കുട്ടികളൊക്കെ അപ്പൊ ഫോണ് ക്ലാസ് ആകുമ്പോ അടങ്ങിയിരിക്കുവോന്നൊക്കെ.
ഉം
എനിക്കന്നെ പേടിയാന്നിട്ടോ, എന്റെ മോൻ അടങ്ങിയിരിക്കുവോ കാരണം ഫുൾ ടൈം ഫോണിൽ ഗെയിം അല്ലെങ്കിൽ ഓൽത് എന്തെലും ഉള്ള സമയ കാര്യങ്ങൾ കാണ അങ്ങനെ ക്കൊള്ളാരുന്നു. അല്ലതെങ്ങനെ ഉപകാരപ്പെട്ടത് ഇതൊന്ന് മാറ്റ് വേറെന്തെങ്കിലും വെച്ചോക്കാന്ന് പറഞ്ഞാലും കൂടെ കേൾക്കൂല.
ആ ഈ കുട്ട്യേള് ഫുള്ള്, ഇതാണ് ഗെയിമിലാണ് കുട്ട്യേള് എല്ലാരും. ഗെയിം കളിച്ചോണ്ട് നിക്കല്ലേ എപ്പ നോക്കിയാലും
ആ
പിന്നെന്താ
വേറെന്താ കൊഴപ്പൊന്നുല്ല.
ന്നാ വെക്കട്ടെ, ആ ആ എന്നാ ശരി.